ഉം എന്തൊക്കെയുണ്ട് വിശേഷം? ഉം എന്താചായയൊക്കെ കുടിച്ച് വെറുതെരിക്കാ?
ചായ കുടിച്ചിട്ടില്ല്യ
എല്ലാരുംപ്പാടെ വന്നിട്ടാകുട്
ഉം ഇൻക്ക്മാണന്നില്ല മക്കൾക്ക്ങ്ങനെവന്നഓർക്ക് കൊടുക്കും അല്ലാതന്നെവെറ്റ് ഇങ്ങനെ വെയിറ്റ്കൂടികൂ മ്മ് മോനെ ആ സിസ്റിയെൻനു പിന്നെ അതിന്റെശം പ്രസവനൃതിംചെയ്തു അയിന്റെ ശേഷം നല്ലാംതടിച്ച്ണ്
ഇ ചോറ്ന്നല്ലെരാത്രി?
ചോറൊക്കൊഴിക്കും ചോറഴിക്കാതെങ്ങനാ കൊർച്ച് കൊർ
കൊറച്ചഴിക്കും ചപ്പാത്തി ഒണ്ടാക്കാന് പണിയാണ്. അളവ് കൊറച്ചാ മതി ചോറിന്റെ.
ആ
ചോറ് കൊറച്ചല്ലേ കഴിക്കൂളു കൊടുത്തയിന്റെ വാക്കിലേർങ്ങനെ വെക്ക എന്തന്ന്?
ഡ് കഴിച്ചിട്ടൊന്നുല്ല വെറുതെങ്ങനെ തടിക്കന്നെ.
ഉം വെർതങ്ങനെ തടിക്കുംന്നറിഞ്ഞ് ആ
മക്കക്കെന്താ കൊയപ്പൊന്നുല്ലല്ലോ? ആ ഇല്ല ഉം ഇന്റെ മോന് പനിയാ.
ഉം കാണിച്ചിട്ടില്ല ഓന് ഹോ മിയാണ് കാണിച്ചല് അപ്പാ ആ അപ്പാ ഡോ വൈന്നേരേണ്ടാവുള്ളൂ ഹോമിയേ
ആ ഓമിയോല് മാറും കരല്ല സാവധാനം മാറും. അങ്ങനെ?
ഓനിക്ക് കൊടുത്ത് കൊടുത്തിപ്പോ ഓന്റെ ശരീരത്തിന് എളുപ്പം പിടിച്ചിണ്ട്.
ആ ആ ഹോമിയാവുമ്പ പ്രശ്നൊല്ലല്ലോ മ മരുന്നുകള് ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കനാട്ടിക്കെ നല്ലല്ലേ ഹോമിയോ.
പഷെ ഞാൻ പറയായില് ആ ഹോമിയോഗുളിക കണ്ടില്ലേ അത്ഫുള്ള് മ
ആ മധുരം പിന്നയിന് കൂടൊന്നുല്ലലേ കൂടുണ്ടാവോ അങ്ങ അങ്ങനെ ഒറ്റൊ
അതങ്ങൻതരാ ആ ഞാങ്ങനെ വിചാരിച്ചപ്പി മധു റ്റേ ഫുള്ള് പഞ്ചസാരയാണല്ലോ.
ആ പഞ്ചസാരണ്ടായിട്ടുണ്ടല്ലോ അപ്പം മധുരൊക്കെ എന്തെന്നാ.
ഉം പഞ്ചസാര പറഞ്ഞ ഭയങ്കര കേടാണല്ലോ.
ആ മറ്റേ ഗുളികക്കറിഞ്ഞ്കഴിഞ്ഞ നമ്മൾ ടോപ്പൊന്ന് പൊട്ടിച്ചാലേ അങ്ങനെ പൊട്ടിക്കരുതേ അത് ഗ്യാസ് പോകുന്ന് ഇതറിഞ്ഞാലും ഒക്കങ്ങനെ ഓരോ ഗുളിഗകളങ്ങനെ എറ എസ് എൽ സി കയിഞ്ഞ് പഷെ
ആ പഞ്ചസാര ഒരു തുള്ളി മരുന്നുറ്റിച്ചോള്ളൂലേ.
ആ
ബാക്കിയുള്ള പഞ്ചസാരന്നയാണല്ലോ.
ആ അത് ചെലവർക്കൊരു വിശ്വാസം.
അതുകൊണ്ട് മാറുള്ളൂ. ഇവന്റെ മാറ്ല്ലടൊ ഷെ ഞൻ അങ്ങനെ കരുതി ഇങ്ങനെ ഒറമ്മി സ്ഥലാമ്പളെ അതും കേടന്നല്ലേ ആ ആ അത് ഈ യമ്മളി പഞ്ചസാര പൊടിച്ച എങ്ങനെ വെള്ള കളർ പൊടിയല്ലേ കാര്യം അതേപോലന്നല്ലേ സിന്റെ ഗുളികക്ക്‌ ഒര് മാറ്റോം ഇല്ലല്ലോ ഞാനാ എപ്പളും കരുതും എനിക്കണേ വയങ്കര ഭയങ്കര ഇഷ്ട്ടാണത് ആര് കൊടുന്ന് വെച്ചാലും അതൊട് ടത്ത് തിന്നും ആ ഇങ്ങനെ ചവച്ച് തിന്ന് ണ ഗുളി കേണ് ആ ചെറ് ത്
ആ
ഉം എത്താ ഇംഗ്ലീഷ് മരുന്നന്നാണ് പക്ഷെ തോനെ കൊടുക്കൂല ഇവരെഅസുഖം മാറിയപ്പനിർത്തിവെക്കും. അവളയ്ന് തീരെ ഇത് ഡോസില്ലാത്ത മരു ന്നേക്കാരെ പിന്നോല് ങ്ങനെ മാർഞ്ഞു മാറ്ണില്ല ന്ന് കണ്ട ഈ കൂട്ടി കൂട്ടി ങ്ങനെ കൊട്ക്കലാണ് ആദ്യോല് തീരെ ഡോസ് ഇല്ലാത്തെ തെരും പിന്നൊരു പൊട്യോക്കെ തെരും
ആഹ് അത് ആ ന്റെ മോൾക്കാടെ കാണിച്ചീനി കാല്ന്ങ്ങനെ രു ചൊറി വരും ആ ഓരോ യിം തണുപ്പൊക്കാവുമ്പളാ ങ്ങനെ വെല്ല്യാകാലിന്റെ മേലേയിറ്റ് അപ്പൊ കാണുമ്പോ അപ്പൊ രാവിലെ വെറും വയ റ്റിൽ കഴിക്കണൊര് പൊടിയാണ് അത് കൊറേ കൊട് ത്തിട്ടൊന്നും ഓൾക്ക്ത് മാറ്റല്ല അത്ങ്ങനെ പൗത്ത്ങ്ങനെ താവും അത്ങ്ങനെ അലീസാവുംത്ങ്ങനെ.
തോലൊളീ ണ്ടാവുംലേ പിന്നെ ആ നിർത്തീനി ഉം
ചെലോൽത് വേം മാറ്ണുണ്ട് ഞാന് പൊതുവേ മരുന്ന് കുടിക്കാത്ത ആളാണ് അപ്പൊ പിന്നെ ഇന്ക്ക് വല്ല്യ ഇപ്പം മക്കക്ക്ങ്ങനെ കൊട് ഒര് താ
അസുഖത്തിന് മര്ന്ന്
കൊട്ക്കല കുടിക്കുമ്പോത്തിന് ഛർദ്ദിക്കാൻ വരും അയ്ന്റെ വാസന ട്ട് വരുമ്പോത്തിന് ഛർദ്ധിക്കാൻ വരാ
എനിക്കതൊരു ചങ്ക് കെട്ടല
ആ പറ ആ ഛർദി എന്തൊക്കെ ഞാൻ ചെൽപ്പോ സഹ്യല്ലാതാവുമ്പോ പിന്നെ നാരങ്ങ വള്ളത്തിലോ ചായേലൊ ക്കെ കൽക്കിക്കാണ്ട് അങ്ങനാണ്ട് കുടിക്കും
ഉം
ഞാനങ്ങനെ കാണും ക്കാലും പോവലില്ല ങ്ങനസുഖം വര്ലൂല്ല
ഉം കാണിക്കാനൊക്കെ പേട്യ പ്പോ കൊറോണന്റെ കാലത്ത്ന്റന്ന് ഡോക്ടർമാരെട്ത്ത്ക്ക് പോവാനും പേ ട്യേനി അയൽവാസ്യളെട്ത്ത് പോവാനും പേട്യ കുടുംബക്കാരോട് പേടി ഒരു കല്യാണല്ല ഒരു മരണ വീടില്ല ഉം ഉം ആ സൂചി വെച്ച്ട്ടേ ആ അതെ എത്ര ആൾക്കാര് കൊയങ്ങി മരി ച്ച്ക്ക്‌ണ് എത്രള്പ്പംകോണ്ട് ഉം പ്പത്തെ ചെന്ന് മര്ച്ച്ണത് ആഹ് ശര്യാ ശെ അന്നിതിനെ പറ്റില്ലാരും പർഞ്ഞെ പ്പെല്ലാരും കുറ്റം പർഞ്ഞീനി അതെ അങ്ങനെ വെർതെ പറിയാണ് ഈ ഗൾഫ്ന്ന് ഈ ഗൾഫ്ന്ന് വർനോലൊക്കെത്രണ്ണാ അട്ച്ചി അത് ന്നോ ഓല്ക്കങ്ങട്ട് പോണെങ്കി അ ടെ പലപലെ മര്ന്ന് ങ്ങട്ട് വര്ണെങ്കി ബട്ന്ന് പലപലേ മര് ന്ന് ത്രങ്ങാനും അട്ച്ചു കൂട്ടീണ് ഉം ഉം
ഞമ്മളോട ന്നെ ഫുള്ള്ങ്ങനെ തൊക്കെ കേട്ടാ വേം പോയി വെക്ക്ണതോ
ഉം അന്ന് ഗൾഫാര് എല്ലാരിം പേട്യേനിലെ നെയ്സ്മാരെ പേടി എല്ലാരിം പേടി പ്പോൽ കൊണ്ടന്ന പെട്ടി പേടി
ഉം ഓല ങ്ങനെ ഒരു റൂമിര്ക്കാ ഓര് കൊട്ക്ക്ണാ പ്ലെയ്റ്റ് ട്ക്കാൻ പ പട്സോനെ
ന്റെ മകനൊക്കെ പറഞ്ഞീനി ഞാൻ എത്രോ കിലോം പെ ട്ട്യോക്കെ കൊണ്ടോന്ന്ണ് ആര് ന്നിം മാണ്ട പെ ട്ടിം മാണ്ടാആർക്കും പർഞ്ഞിര്ക്കേനി
പെട്ടിയൊക്കേ പൊളിച്ചാൻ ഞമ്മൾക്കാ എല്ലാർക്കും പെട്ടിഔസ്യം ഉണ്ടാകും ആളെ മാ വരുംബൊ പെട്ടി വേണ്ട ഒക്കെ പേടി അന്നാ ഒരു ഇതാണ് നമ്മക്ക്
ഉം ആ അന്നാ ഒരു വല്ലാത്തൊരു കാലേനല്ലേ അത് സ്കൂളല്ലാം മധ്രസല്ല
ഉം അന്നുപ്പോ മരിച്ചാൽ
ആനക്ക അപ്പൊ കൊറോണ ണ്ടായി മരിച്ചോല് അയിലരേയ്നു അതാ പറയണ്ട ആ ടൈമിൽ മരിച്ചൊലൽക്ക്, ഉം നിസ്കരിച്ചാൻ ആളില്ല
ഉം
ഉം അതൊക്കെ അങ്ങന കഴിഞ്ഞ് അങ്ങനെ കൊറേ അങ്ങനെ ആൾക്കാര് പോയിചെയ്ത്ണ്ലെ കൊ പിന്നതാഉ ഉ അങ്ങനെ
ഓരോന്ന് ഓരോന്ന്‌ അങ്ങനെ വരാണ് ഓരോ ആൾക്കാർക്ക് ആ
ഉം എന്നാലും അങ്ങനത്തെ ഒരു അസുഖം കൊറെ കാലായിട്ട് ഇണ്ടായിട്ടില്ലേനി ലെ അങ്ങനെനല്ലോണം ലൊ ക്ഡൗണും അടിച്ചുങാണ്ടും പീഡിയാൾല്ല കടകളില്ല ഒന്നും പണിയില്ല പൈസല്ല അ ഉം കുട്ടൾക്ക് സ്കൂളും മാധ്രസും ഇല്യനു ഉ ഓൺലൈൻ ക്ലാസ്സാ അത് ഈ ഫോണിന്റെക്കെ ഉപയോഗം ഫോണൊക്കെ കൂടിയത് അന്നാണ് എല്ലർക്കും ഓൺലൈൻ ക്ലാസായ്‌ട്ട് ഉം ട്ക്കൽ ഫുള്ള് ഫൊണല്ലേ ഓൾക്ക് അന്ന് ആ ക്ലാസ് കണ്ട് ശീലായി അ ഞമ്മള് ഇടുക്കണ്ട അറിയണോലെന്നെ നമ്മള് കൈയ്യ് കൊടുത്തു പ്പോ ഒറ്റക്ക് പറ്റൂല ഉം ന്തേലും ഫുഡ്‌ കയ്ക്കാനോ ഉം ചോർ ന്നാണെങ്കിലൊക്കെ ഓൾക്കതുവാണം
പക്ഷെ ഞാൻ
ഞാൻ കൊടുക്കുംപക്ഷെ ഒരു പരിധി വരെ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ പിന്നെ ഞാൻ വാങ്ങും
ഞാാന് കളിക്കാനൊന്നും കൊടുക്കലന്നല്ല ഇവക്ക് സ്കൂളത്തെ എന്തേലും പഠിക്കാനന്നും നോക്കെ അത് നോക്കിയാ അപ്പതന്നെ അങ്ങട്ട് വാങ്ങും അല്ലാതെ ന്റെ ഫോൺ കൊടുക്കലില്ല കൊടുത്ത ശീലയായ പിന്നെ തന്നെ അതെന്നെ വല്യോൽ ഒന്നും തന്നെ അങ്ങനെ എടുക്കൂല ഓലും തന്നെ ഓലോ കാര്യം നോക്കീ കാണ്ട് തരൂ ഒരപ്പാൻ ആ അങ്ങനെ തരും ഒരപ്പാന്റെ ഫോണാണ് പിന്നിം ഓര് മാറിന്നൊക്കെ ഇടുക്കല് ഇന്റേത് കിട്ടൂലന്ന് ഒൽക്കറിയാം എങ്ങനെ പറയാ അവര് ഇങ്ങളെന്നെ ഉണ്ടാവുള്ളൂ തരാത്താൾക്കാര്ഉം
ഉം ഇപ്പ അയിൻ കുട്ടിയകെന്നെ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടല്ലോ
ഇൻസ്റ്റ ഒക്കെ കുട്ടികള് പെൺകുട്ടികളൊക്കെ പ്രായ കടുക്കാൻ പോതി
ഹ് ഹും പിന്നെ
പിന്നെന്താ അങ്ങനെ മഴൊക്കെ ചോർന്ന് ഇപ്പൊ ഒരുഇതായി എലും കൂടി എട മതിലൂറല്ലേ തിങ്കളാഴ്ച ഉണ്ടാവും ഇവിടെ മജ്ലിസുന്നൂർ എടുത്ത് മോലിയാരെ വീടുണ്ട് ആഹ രാത്രി ഏഴ് മണിക്ക്
ഉം ചോറൊക്കെ ഉണ്ടാവൂലോ
ആഹ് ചോറൊക്കെ ഉണ്ടാവും എല്ലേ എന്താ എല്ലാ തിങ്കളാഴ്ചല്ല മാസത്തിൽ ലാസ്റ്റ് തിങ്കളാഴ്ച
ഉം
അങ്ങനെഉണ്ടാ അപ്പൊഅയിന് പോണോവിചാരിക്കണ്ട് മഴ ഏ ആ ആ എല്ലർ പോ പോവാ
ഉം അപ്പൊ അയിക്കെ എങ്ങനെ സാധനങ്ങളൊക്കെ കൊടുതല്ല
ആ അതിന്നൊരു ഗ്രൂപ്പ് ഉണ്ടായില്ല് ആയില്ല് വല്ല വല്ല ആണുങ്ങളൊക്കെ അങ്ങനെ റ്റങ്ങന്നെ ഇറച്ചിരുങ്ങന്നെ ആഹ് ഇറച്ചിയൊരാളവക അല്ലെങ്കില് അരിക്ക് അങ്ങനൊക്കാ വീണ്ടോരൊക്കെ അങ്ങനെ കൊടുക്കും
ഉം അപ്പൊ അങ്ങനെ കൊടുതുണ്ടാവുല്ലേ എല്ലാ മാസവും ചോറുണ്ടാവും
ആ എല്ലാ മാസം ഉണ്ടാവു ബിരിയാണിയോ നോയ്ച്ചോറോ അങ്ങനെ എന്തക്കാണ്ട് കൊളൊക്കെ അങ്ങനെ എങ്ങനെകൊടുക്കും
ആ ശെരി ആ ഒറ്റകാക്കുമ്പോ ഒന്നും ചെയ്യൂല്ല ഉം എന്തോ ഓമ്പിനൊക്കെയാണ് ഉറക്കതെ അല്ലെ
ഉം ഞാൻ ഏതേലും എന്നെ അപ്പോളും ഈ ടൈം ഒക്കെയാണ് ഈ അസറസ് സീരിച്ചതിന്റെ ശേഷം അങ്ങനെ വരുന്ന ഫുഡ്ടൊക്കെ ശ അങ്ങ
അങ്ങനെ
ഒര് മരുവ കൊടുകൊളം അതായിക്കും പിന്നെ രാത്രി വരെ പഠിപ്പിക്കലും ബാക്കിയുള്ളത് ഓതനകയിന്റെടെകൂടെ
ഉം
അങ്ങനെയൊക്കെ ചെയ്യല്ല അപ്പൊ ഞമ്മള് ഇപ്പോള്ള പോണന്ന് പറയാൻ
ഉം അതന്നെ വേറെോ ഇപ്പോ ഒന്നുല്ലല്ലോ
അയ്യാ എന്നാ പിന്നെ ശരി ആ ആ ശരി